ഹലോ കേക്കാമോ ആ ഇന്നെന്തെന്ന സുഖാണോ
ആ കൊറച്ച് ഉറക്ക പറയോ ശെരിക്ക് കേക്ണില്ല
കേട്ടടുഡേ
ആ പ്പം കേക്കണ്ട്
ആ ആ ആ സുഖാണോ
ആ സുഖം കുഴപ്പൊന്നില്ല അങ്ങനെ പോവ എന്നിട്ടും തുകയല്ലേ ഉ മഴ എന്തും മഴൊന്നുംല്ല മഴ ഇങ്ങനെ വരുന്നുണ്ട്
മ് മ്
പെയ്തിട്ടില്ല
നമ്മള ഒ്പ പരിചയ പറ്റി ട്ടുണ്ടല്ലേ
ആറില്ല
വാട്സആപ്പ് ഇപ്പൊ തുറന്നപ്പോഴാണ് അതിന്റെ കാര്യം ഓർമ്മയന്ന്
ആണോ ആഹ ഞാൻ വിതിച്ചിട്ടില്ല
മുമ്പ് ഒരു എസ്റ്റി ആർ എന്ന പറഞ്ഞൊര്
ആഹ ആഹ
ഉ ഉ ആഹ കഴിച്ചു കഴിച്ചു
ഉ എന്താണ്ട് ഇനി ഭക്ഷണം
ഭക്ഷണം കൊറെേ ദിവസത്തിന് ശേഷം ഇവിടെ മീനൊന്നും കിട്ടാനില്ലായിന്ന്
അതെന്ന്ത്
ആ മീനെ നല്ല വിലയും കാറ്റും മഴയൊക്കെ ആഹ് അങ്ങനെയൊക്കാറണ്ട് മീനൊക്കെ
ആഹ
അ അപ്പൊ ഇന്ന് പിന്നെ കുറച്ച് നത്തോലി മീന് കിട്ടി
ആഹ
ഉ
അപ്പൊ
ഉം ഇങ്ങനെ മീന് കൊറച്ച് കറി വെച്ച് കൊറച്ച് പൊരിച്ച്
ആഹ
ഇപ്പൊ കഴിച്ചതേ ഉള്ളൂ
വര ആഹ
ഉഹ
വേറെന്തൊക്കെയ ആഹ ഭി ഒരാൾ എന്തുവാന്നേ ഉറങ്ങാല ഉം
കുഞ്ഞാണാ
ആഹ
ഓ ഓ എന്റെ പിള്ളേര് സ്കൂളിൽ പോയിരിക്കുന്നു വരാ സമയായി അവര് ഇനിയിപ്പോ ഒരാള് മൂന്ന് മണിക്ക് വരും
ഉം
ഇനി ഒരാള് നാല് മണിയാവും
ആഹ വണ്ടിയില് വരിക്കാറല്ലേ
വണ്ടിൽ വരു വണ്ടി
ആഹ
വരാ സമയം ആകുമ്പഴാണ് ജോലി കൂടുതല്
ആഹ ചായക്ക് ചായക്ക് എന്താ കടി വേണോ
ആക്കാല ആഹ എന്ത് അന്തെങ്കിലും വാങ്ങി വയ്ക്കും ഇറുന്നന് മുമ്പ് ഉ എന്തെങ്കിലും പലാരൊക്ക എന്തെങ്കിലും
ആഹ
ഇനി വന്നത അടുത്ത് ട്യൂഷന് പോകും അപ്പൊ പിന്നെ ഇതിന്റെടൽ വേറെ ചോറ് കഴിപ്പൊന്നും ഇല്ല ഇങ്ങനെ എന്തെങ്കിലും പലാര ചായയൊക്കെ കഴിച്ചിട്ട് പോണത്
ആഹ
ന്ത നീന വാങ്ങി വെക്കണം
സിനിമ ഒക്കെ കണ്ടല അപ്പൊ സിനിമ കാണ ചിച്ചാ
ഉം പിന്നെന്തണ്ട്
ആഏ
കേട്ടില്ല
സിനിമേ
ആ ആ എന്ത സിനിമ ടെലഗ്രാമെല്ലാം പോയല്ല
ആ ആ അതുകൊണ്ട് കാണാൻ പറ്റണ്ടാവ ല്ലേ അപ്പൊ ടി വി ഇല്ല
ടിവി ഇല്ല ടിവി ഇല്ല ഇല്ല
ഫോണിനൊക്കെ വരോ എന്നാലും കുറച്ചൊക്കെ
ഫോണിൽ ഞാൻ ആകെ ടെലഗ്രാമിന്നാണ് എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നേ അത് പോയപ്പ
ആ അത് എന്ത് ടെലഗ്രാമിന് പറ്റിയെ
ടെലെഗ്രാം എന്തോ നീറ്റ് എക്സമിനോട് അനുബന്ധിച്ച് അത് അവരത് അങ്ങനെ കട്ടാക്കി വെച്ചിക്കയാണ്
ആഹ
കുറച്ച ദിവസം ഇരുപത്തി രണ്ടാം തീയതി കഴിഞ്ഞിട്ട എന്തോ അത് ശരിയാക്കോന്ന് പറഞ്ഞിട്ടുണ്ട്
ആ
ഇരുപത്തൊന്നാം തീതി എക്സാം അപ്പ അത് കഴിഞ്ഞിട്ട്
ആ
ഉ
ഞാനി എന്താ ഇന്ന് സ്പെഷ്യലായിട്ട് എന്ന വെള്ളരിക്ക കറി എന്റടുത്തും പരുപ്പ ക കറി ആ മീന് എന്തന്ന തി
ഉ ഉ ഇവിടെ മത്തി ഒരുപാട് ണ്ട് ഞങ്ങ കഴിക്കില്ല അതുകൊണ്ട മത്തി വാങ്ങാത്തത് അതെങ്ങനെ വേറെന്തെങ്കിലും മീന് എന്റെ മുള്ളടുത്ത് എടുത്ത് കഴിക്കുന്നതിനെ കൊണ്ട് കഴിക്കാതിരിക്കണം
ആഹ ഹ ഞൻ ആ ഫോണിലൊക്കെ അങ്ങനെ കാണല അതെ പിന്നെ യൂട്യൂബിലും അതേമാതിരി ഫേസ്ബുക്കിലൊക്കെ വരുവല്ലോ
സായിട്ട്
ആ ഫേസ്ബുക്ക് ഇത് ചെറിയ പിന്നെ അത് യൂട്യൂബില് അടിച്ചു നോക്കും ചിലതൊക്കെ ഫുള്ണ്ടാവും
ആഹ ആഹ
അപ്പൊ അങ്ങനെ നമ്മക്ക് ഇഷ്ടമുള്ളതൊക്കെയാണ്ന്നുണ്ടെങ്കി അങ്ങനെ അടച്ച് നോക്കും ഫുള്ള് ഇണ്ടെങ്കി കാണും
എനിക്ക് അത് തന്നെ ജോലി ഇൻസ്റ്റയിലൊക്കെ ചെറിയ റിയലിന്റെ ഇത കിട്ടുമ്പോ അതിനടുത്തിട്ട് ഉ ഉ
സോസ് ഷോർട് ഫിലിമ ഒക്കെ ഉണ്ടാവും
ആഹ ആഹ
കാണും അല്ലെങ്കി പാട്ട് കേക്കും
ഉം ഉം
അതൊക്കെ തന്നെ പരിപാടി പിന്നെ ബുക്ക് ഈ ഫോണില് ബുക്ക് വായിക്കണ ഒരു ആപ്പ് ഉണ്ടല്ലോ
ഓ ഓ
ആയില്ലങ്ങനെ
നോവൽ നോവൽല്ലേ നോവല് ഉം ഉ
ന്ത വായിസ
ഉം ഉ
ങ്ങൻത്തെ വയ്ദ്യര്ണ്ട്
അതന്നെ പൈസ അടച്ച്ട്ടാണോ അ
ആഹ് അങ്ങൻ അധികം
നമ്മക്ക് ഇതിലെ ഈ ഏഹ് ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലുവൊക്കെ കൊറച്ച് കൊറച്ചായിട്ട് ഈ ഷോർട്ടായിട്ട് ഇങ്ങനെ വരണതിനെ നമ്മള് അതിന്റെ അതിനൊരു ഈ ക്ലൈമാക്സിന്റെ ഒരു നല്ല ഇത് അറ്റത്തെത്തീട്ട് ബാക്കി കാണണെങ്കി ആപ്പിൻസ്റ്റാള് ചെയ്ത് ഇങ്ങനെയൊക്കെ കേറി കാണാൻ പറയില്ലേ
ആഹ്
അതുപോലുള്ളൊരു ഒന്ന് രണ്ടെണ്ണം ഡൗൺലോഡ് ചെയ്തിട്ട് ഒരു രൂപ അടച്ച് കൊറച്ചൊക്കെ കണ്ടിട്ട് പിന്നെ അൺ ഇൻസ്റ്റാള് ചെയ്ത് കളയും.
ആഹ് മൂന്ന് ദിവസം ഫ്രീട്ട ട്രയലിണ്ടാവും.
സം കാണും.
ആഹ് എന്നട്ട് പിന്നേ അത് കഴിഞ്ഞ് കാണണെങ്കി നമ്മള് പൈസ അടക്കണം അങ്ങനെ
അറുനൂറ്റി തൊണ്ണൂറ്റി ഒൻപതോ എന്തോ അടക്കണം.
അതും നമുക്ക് സാധാ അങ്ങോട്ട് അടക്കിനാണെങ്കിൽ കൊഴപ്പവില്ല ഇത് മറ്റെ ഓട്ടോ പേഅയ്മെന്റായിട്ട് അവരങ്ങനെ എടുക്കണതാണ്.
ആഹ് ഓട്ടോ പേയ്മെന്റെന്നേണ് അക്കൗണ്ടീന്ന് പിടിച്ചണ്
അതുകൊണ്ട് ഒടനെന്നെ അയിന് അതും ക്യാൻസല് ചെയ്തിട്ട് ആട്ടോ പേയ്മെന്റും ക്യാൻസ ല് ചെയ്ത് ആപ്പിനേം അൺ ഇൻസ്റ്റാൾ ചെയ്തങ്ങ് കളയും.
ആഹ് അങ്ങൻ തന്നെ. അങ്ങനെ ഒ ഒരു പ്രതിലിപി എന്നൊരു കഥ വായി ശരി അത് കഴിഞ്ഞ അത് കയ്യോളു ഞാനങ്ങനെ വായിച്ചു അത് കഴിഞ്ഞവ് പിന്നെ
അതിന് പൈസ പൈസ കൊടുത്തല്ലേ മാസ് പൈസ കൊടുക്കണോ
ആഹ് ഇല് കൊടുക്കേണ്ടതന്നെയാണ് ഞാൻ പിന്നെ ട്രയൽ ഇണ്ടലിന്നല്ലേനോ അങ്ങനെ വായിച്ചു കൈഞ്ഞു അതിന്റെ മുമ്പ് ന്താ റഫർ ചെയ്തണ്ട് അങ്ങനെക്കെ
ഉം ഉം
എക്സ്ട്രാ വായിക്കാൻ കിട്ടും
ഓ അതിൽ അങ്ങനെയൊണ്ടാ
ആഹ് അതില് അങ്ങനെ ഇണ്ടേയിനി ഡൈലി ഓരോം പാടത്താണ് വായി വായിക്കാൻ കിട്ടാ അയ്ന് റെഫർ ചെയ്യാണെങ്കി ഒര് അപ്പതും കൂടിയും വേറെ വായിക്കാ
ഉം ഉം
അങ്ങനെ ചെയ്യ്ന്ന്
ഈ വീട്ടില് തയ്യെല്ലാം ഒണ്ട് അപ്പൊ അതിന്റെ കൊറച്ച് സമയം പോകും
ആഹ്
തയ്ക്കാ ഉള്ളപ്പൊ കൊറച്ച് സമയം പോകും.
ആ എപ്പളാ ഉച്ചകോ തയ്ക്ക?
അല്ല രാവിലെ എപ്പഴും അയിന്റെ വാതിലിരിക്കാ എനിക്ക് മടിയാണ് തയ്ക്കാൻ വേണ്ടി എടയ്ക്കെക്കെ കൊർ സമയം പോയിരിക്കും പിന്നെ കൂടുതല് ചെടികളൊക്കെ ണിഷ്ടം അപ്പൊഎപ്പഴും ആ എപ്പഴും പൊറ ത്തായിരിക്കും. ചെടികളെ കൂടെ
ആ എന്തൊക്കെ ചെടിണ്ട്?
ഏർ കൊറെ ഐറ്റൊക്കെണ്ട് പത്ത് മണിയാണ് ഇപ്പൊ നോക്കണത് കൂടുതല്
ഉം
എടക്കൊരു നൂറ് വെറൈറ്റി ഒരാളേന്ന് വാങ്ങി.
ആ
ഓൺലൈനായിട്ട്
ആ
മഴയായതൊണ്ട് കൊറച്ചക്കൊര് ഇതാ യിട്ട് നിക്ക്ണ് ണ്ട് മഴയത്തി തൊന്നും ശെരിയാവി വെയിലാണെങ്കേ പറ്റൊള്ളൂ
ആഹ്
എന്തെങ്കിലും ഐറ്റം ഒക്കെ എവിടെയെങ്കിലും ഒക്കെ ഇതുപോലെയൊക്കെ കിട്ടുമ്പോ കൊറേശെ ആാഞ്ഞോയ് അതിന്റോട് അങ്ങനെ അടിഷ് നായ്പ്
പച്ചക്കറിണ്ടോ
അതൊന്നു ഇഷ്ടല്ല
ഉം ക്റെ ചെടിയാണുലെ ഇഷ്ടം
അതാവ്മ്പ കാണാം നമുക്ക് ദിവസം രാവിലെ എണീക്കും അതൊക്കെ ഒന്ന് കാണാൻ പോവലുണ്ട്
ആഹ്
ഇന്നെന്തൊരു പ്ലാൻ തൊക്കെ കുറച്ചുണ്ട്. വീട്ടിൽ ചെടിയൊക്കെഉണ്ടോ
ഇവിടെ ചെടി കുറവാണേ, പച്ചക്കറിങ്ങെനെ കൊറച്ചകെങ്ങെനെ അ അങ്ങ് അതു ഇതൊക്കെ ആയിട്ട്
ഉം ഉം
കോവക്ക, പയർ മൊളക്, മത് തന്നെ അതപ്പൊ
ഉം ഉം
അതൊക്കെ നട്ടെ കിട്ടേയ്ഞ്ഞിട്ടൊ നമുക്ക് ഇവിടെകെ കൂടുതലീ കക്കരി വയതനാ അങ്ങനെക്കൊള്ള ഐറ്റംസൊക്കെ ഒരുപാട് ഉണ്ടാഉ
ണ്ടാവൂലെ
ഉം ഉം പിന്നെ ദിവസവും വീട്ടിൽ നിക്ക്‌ന്നാഉമ്പോ ദിവസം ഉപയോഗിച്ചു ഉപയോഗിച്ചു വയ്യ ഉം
ഇപ്പ പിന്നെചെടി ന്താ ഈ പച്ചക്കറിനോട് ആണ് ചെടിന്റെയ്ലാറെ താല്പര്യം
ഏ അ
അതാവുമ്പോ നമ്മക്ക് പർ ഞ്ഞാന് എന്തെലുക്കെ ഉപ്പേരിയോ കായൊക്കെ ണ്ടാക്കാർന്നു മറ്റത് കാ ന്നാ രസാണ്
ഉം ഇത് എൻ ന്റെ അമ്മേട് വീട്ടില് കൊറച്ച് സാധനങ്ങളക്കെ പയറും പടവലം മൊളക് ഇങ്ങനെയൊക്കെ കൊറച് സൈറ്റൊക്കെണ്ട് അമ്മയ്ക്കിതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റാണ്
ആഹ്
ഇന്ന് ചെടീ ഞാൻ കൊറച്ചൂടങ്ങോട്ട് അമ്മേം കൂടെ ചെടി ഇതിലോട്ട് ആക്കിട്ടൊണ്ട് എവിടെന്നേം കിട്ടുമ്പോ അമ്മ എനി എനിക്കും കൂടെ കൊണ്ടുവരും കൊറച്ച്
ആ ചെടിയില്ലേ
ഉം ഏതെങ്കിലും ആരെടെങ്കിലും വീ ഇല്ലൊക്കെ വീടുകളിലൊക്കെ പോവുമ്പോക്കെ
ചന്താ നല്ല ചെടി ആ ഇഷ്ടായാല് ആ
പത്ത് മണിയാരുന്നു കൂടുതല് ഇൻട്രസ്റ്റ് ആ വിയ്ക്കാനൊക്കെ ആ സേൽസിന് വേണ്ടിയൊക്കെ ഇന്നലെ വാങ്ങിയതാണ്
ആ
മഴ സമയായപ്പം കൊറച്ച് മഴയെ കൊറച്ച് ദെവസം നോക്കാതെ അതിന്റെ അങ്ങനെ കൂടുതല് ശ്രദ്ധിക്കാതായപ്പോ അത് കൊറച്ചൊന്ന് ഇതായിപ്പോയ്
ഉം
ഞങ്ങള് പിന്നെ കൊറച്ച് മാറ്റിയൊക്കെ നട്ട്
ആ
അങ്ങനെ മഴ വന്നഴികീപ്പോ ഉം ശരി ആ ശരിപ്പം